ആഹ് കേക് ആഹ് കേക്ണ് ണ്ട് ന്താ ചായെക്കെ കുട്ച്ചോ
ചായ ഒരു ചായ കുടിച്ക്ക് ബെറും ചായ കുടിച്ചിക്കൊള്ളൂ പ്പൊ കുടിക്കും ആകി യെച്ചിക്കി കുടിക്കണം
ആഹ് ആഹ് പിന്നെ എന്ത മ ഇല്യ ചായ കുട്ച്ചിട്ടില്ല ചായ ഏ അവ്ണോള്ളു ണ്ടാക്കികോണ്ട്ക്ക്ണ്ട് ചായിം കടിം ഒക്കെ ഏഹ് പിന്നെ ന്ത മഴണ്ടൊന്ന്
മഴന്ന മഴ പേഴ്ത്ക്ക് ആഹ് രാവിലെല്ലം പെയ്തിക്ക് പ്പാ ആദ്യ വെര്ന്ന്ണ്ട് വെല്ത്ത്
ഇവിടെന്ന വെയ്ൽ ങ്ങനെ ആർക്ണ്ട് ന്നലെ പെരും മയേനു എന്തൊരു മായേനി വടെ
ആഹ് ന്നലേ രണ്ടോസായി പെയ്യ്ണു
ആഹ് വടി അങ്ങന് തന്നെ ന്നലെണ് അധികം ണ്ടായിറ്റ് മിഞാന്ന് അത്രണ്ടായിട്ടില്ലേയ്നു ഇത് നല്ല പെയ്തിട്ട് ഉം പൊർത്തൊന്നും എർങ്ങാൻ പറ്റാതെ തിര്മ്പാള്ളൊക്കെ അൽ കിയോ ത് ന്ന വിടങ്ങനൊര് ഉം വെൾച്ച ങ്ങനെ കാണ്ണ്ണ്ട് ഞ്ഞി അറീലത്
രാവിലെ കൊർച്ചൊരു വെൾച്ചം കണ്ട് ഒന്ന് പെയ്തേരെ പാതിയെ പിന്നേ കാർത്ട്ട്ണ്ട്
ആഹ് അങ്ങനെ ചെൽപോ ഒരു സൈട്ന്ന ങ്ങനെ പെയ്താട്ടെ മൂടി മൂടി ങ്ങനെ വരും പ്പ വെട്ക്കും മഴായ പിന്നെ ഒന്ന്നും തോന്നൂല്ല ജോലിട്ക്കാനും തോന്നൂല മ്മളെ
എല്ല മട്യ പണ്യോന്നും കയ്യേയില്ല
ആഹ് കയ്യൂല മ ആഹ് മട്യേകാരം എട്ത്താലും നീങ്ങൂല്യ അന്നെ പെയ്യണ്ടാന്നല്ല വെള്ളണ്ടാവൂല ഇല്ലാ
അന്നേ പെയ്തേ മെ പെയ്താ ഒരു മടുപ്പാ ബൈന്നേരം ല്ലം പെയ്താ സാരയില്ല രാവിലെ പെയ്തു ക്യാ എല്ലത്തിനും മടിയായിരിക്കും സാര ഇല്ല ഉം
ആഹ് ഇത്ങ്ങനെ ആവു
രാവിലെ പെയ്താല്ലം മടി പിട്ച്ചു അതാ പ്രശ്നം
മ് ജോലിയൊന്നും ന്നീങ്ങൂല്യ ഇന്നല അതേ മാതിരി തണ്ത്തിട്ട് മഴ പെയ്ത്ട്ട് മ് റൂമിലാനും പിന്നിം പോയട്ക്കും റൂമില് ഫോണ്മ്മെങ്ങ ങ്ങനെ കൾച് കണ്ടിര്ക്ക ന്നല്ലാതെ നേരാണ്ട് ഇതാവൂലേ നമ്മള ഇങ്ങനെ കടന്നിട്ടുണ്ടായിട്ടോ മുറ്റത്തക്ക് ഒറങ്ങും ഒരു സാ ഒരു സാറില്ല ഉണ്ടാവൂല ഞാന ഇവിടെ കോഴിക്കളൊക്കെ ഇണ്ടായിനി അയ്റ്റങ്ങള് മഴ ഇങ്ങനെ മൂടിക്കുമ്പോ വിട്ടാലും തന്നെ ജന്തുക്കൾ ഉണ്ടാവു ലെ കുർക്കന്മാരൊക്കെ ഓല് ഇങ്ങനെ പ പതുങ്ങി ഇങ്ങനെ നിക്കും ഓക്കേ ഈ തൊട ഇവിടെ തോട്ടാണ് തോട്ട ഏരിയ വെറ്റില കൊടി അങ്ങനെയൊക്കെ അപ്പ അയ്ലൊക്കെ ഇങ്ങനെ പതുങ്ങി നിക്കുണ്ടാവും നമ്മള് കാണൂല്ല ഓലൊന്നിട്ട് ഇന്നലെ വിട്ടിട്ടില്ല അന ഇടാതെ കൂട്ട്ല് താക്കാ ആഹ് മയായിറ്റേ അല്ല ഓലെ വൈത്താലെ നോക്കി നടക്കലാണ് ഞാൻ കുറച്ചു നേരം ബ്ടും അപ്പ ഇതിപ്പോ വിടാനും നമ്മൾറങ്ങിയാലല്ലേ പോലെ നോക്കാൻ പറ്റുള്ളു എന്നിട്ട് എങ്ങനെ കാര് ഇപ്പോളും പോ വിട്ടി് ചെറ ആ
ഉം
ഇട്ടിട്ടേ ഇല്ല അങ്ങനെ കരഞ്ഞി ക്കാണ്ട്ക്കണേ അപ്പ അത ഇല്ല ആ ഉ വേറെ എന്താങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയാേ
അല്ലേ ചോറും കറിയല്ല എല്ലാം ആക്കണം സ്കൂൾ പോകാന ഇനും ബാക്കിയുണ്ട് ഒരാളാ പോയിക്കൊള്ളു ഒരാളും കൂടി ബാക്കിയിട്ട് ഒമ്പ്മണിയല്ല അവള് വേര് ആ കൊണ്ട്പോകും ചോറ് മാണ്ട രാവിലെ ചായക്കടി ഉണ്ടക്കലോ അതാ കൊണ്ടു പോവാ
ആഹ് ആഹ് പിന്നെ എന്തെന്നിണ്ട് കടി ഉണ്ടാക്കി
ഞാൻ ദോശ ഉണ്ടാക്കിരുന്നു ദോശയും കടലക്കെറി
ആഹ് സദാ ദോശല്ലേ
അല്ല പച്ചരി ഉഴിന്നുട്ടിട്ട്
എങ്ങനെ ആഹ് ഉഴുന്നിട്ടിട്ട് ആഹ് അത ഞാ ചോയ്ഛെ ഉഴുന്നിട്ടിട്ടോ
ണ്ടാക്കി
പിന്നെ പിന്നെ ഇവിടെ ദോഷേണ്
ഏയ് ങ്ങൾ ദോശന്നെ ണ്ടാക്ക്യേ
ആഹ് ദോഷേഞ്
ഉം
പിന്ന ആ ദോശന്നെ
ഉം ത്ര കുട്ട്യളാള്ളെ
ഒന്ന് ആഹ് ആഹ് ഒന്ന ഒന്ന് പിന്നെ ഞാനേ ആഹ് ഒന്നില് ഒന്നില് ഞാനവിടെ ഇല്ല പിന്നെ ചെറുതായിട്ടൊരു കടണ്ടേ വീട്ടില്
ആഹ് ആഹ്
കടെ അപ്പൊ അയ് ക്ക്ആ ഇവിടെ അയൽവാസ്യളെ കുട്ട്യാള് സാനത്തിനു വരും എട് ത്ത്ള്ള വീട്ട്ത്ത്ത്തെ കുട്ട്യാള് കുട്ട്യേളല്ലാം ചെറുതായിട്ട് അപ്പൊ അത് വാങ്ങാൻ വന്നതേനു അപ്പൊ അയ്ന്റാ സ്രദ്ധേലെ
ആഹ് ആഹ്
ചെറുതായിട്ട് നമ്മളെ വീട്ടില് ഇനെ ഇവിടെ സിറ്റ് ഔട്ടില് ഒരു കട ഇട്ടി ആഹ് കൊറോണ ടൈമില് ഹസ്ബെന്റി ഹസ്ബെന്റ്റിനു കടേ ഇപ്പൊ കൊറോണ ടൈമില് മക്ക് കടേക്കൊന്നും പോവാൻ പറ്റി കണ്ടെയൻമെന്റ് സോൺ ആയപ്പോ രണ്ടും എന്റെ പഞ്ചായത്തിൽ മുനിസിപ്പാൽറ്റി പഞ്ചായത്ത് അപ്പൊ ഇത് പുറത്ക്ക് തീരെ ഇറങ്ങാൻ പ കർഷനായി അങ്ങനെ ഓലെ കടേതെ സാധനം രാത്രി വൽക്കൊക്കെ കൊടുക്കാണ്ട് ചെറുതായിട്ട് ഇബടെ കൊടുന്നെച്ചീഞ് അപ്പൊ ഇബടെ ന്ച്ങ്ങനെ ആൾക്കാര്ക്ക് പൊർത്ത്ക് പോവാൻ പറ്റാതെങ്ങനെ വീട്ടിലിങ്ങനെ അടങ്ങി നിക്കല്ലേഞ് അന്ന് നല്ലതല്ലേനോ അപ്പൊ അവര് സാനം കൊടുന്നച്ച് ഓല് അയൽവാസികളൊക്കെപ്പൊ ഇബടുന്ന് സോപ്പ്‌ സാവൂന് പിന്ന കോഴിമുട്ട പപ്പടം ചെറ്യേ ബിസ് കൊർച്ചൊക്കെ അങ്ങനെ അങ്ങനെ ക്കായിറ്റ് വിടെ കൂടുന്നച്ചി അപ്പൊ അത് പിന്നഹ് ഒഴിവാക്കില്യ ആഹ് അത് പിന്നെ അങ്ങനെ പു ഇങ്ങനെങ്ങ ആയി പിന്നെ ഓക് കടേക്ക് പോവൊലൊട്ങി ഹസ്ബൻഡ് ഇപ്പൊ കടേനെ അപ്പൊ ഇത് പിന്നെ ഒഴിവാക്കിട്ടില്ല അങ്ങനെണ്ട് ശീലായ അപ്പൊ ഇവടെ ഇവിടല്ലേനു അപ്പൊ സിറ്റൗട്ടിലേന്നെ ഒരു ഗ്ലാസ് ആഹ് ഓൽക്ക് പെട്ടെന്ന് ഇങ്ങനെ തിര്മ്പാനും കുൾച്ചാനും സോപ്പ് സാവൂന് ചെറ്യേതായിട്ട് ഇങ്ങനെ കടരാത്ത സാധന മുഠായി ഒക്കായിട്ട്ഇങ്ങനെരും അപ്പൊ ഒരു ബിസ്കേറ്റിനും ഇതിനൊക്കെ വന്നതേഞ് അഹ് നമ്മക്ക് നേരം പോക്കിന് ആയിം ചെയ്തു അമ്മള് അവിടെക്കൊന്നും വേണ്ട ഗ്ലാസ്ട്ട ക്ലാസ്സ് കൂട്ടി നമ്മക്ക് നമ്മളെ പ ആഹ് നമുക്ക് നമ്മള പണിെടുക്കും ചെയ്യാ അയ്ന്റെടെൽ നമ്മളെ വ്ൾച്ചും അറിണ്ടോലല്ലേ പുറത്തള്ളല്ല ഒന്നല്ലേ അപ്പൊ വിളിച്ചു എല്ലടക്കും ഇവിടെ ജനാത തുറന്നിട്ടിട്ടുണ്ടോ എപ്പോ അപ്പളാ നേരം നിലൊന്നും ഇല്ല നമ്മള് ചെപ്പം ഉച്ചക്ക്കിടക്കുക അല്ലെങ്കിൽ അങ്ങനെ ന്ന ഇപ്പൊ രാവിലെ ആയാലും ഞാന് സുബയ്ക്ക് നീ ചുമ്പോ ജനാൽ തുറന്നു ഓലക്ക് പോയിച്ചുമ്പോ വന്നോട്ടെ അപ്പൊ പിന്നെ ഇവിടെ ആൾണ്ട്ന്ന്
ആഹ്
അങ്ങനെ ഇതായിട്ട് ചെറിയരു ബിസിന ആയിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് പിന്നെ കടക്ക് സാധനം കൊണ്ടരുമ്പോ കൊണ്ടരും ചെയ്യും
ആഹ്
അടെ സ്കൂളിന്റെ ഒക്കെ മുന്നില് കട കഴ ശരി ചെരുപ്പ് നോട്ട്ബുക്ക് മുട്ടായിള് ശരി ആഹ് ആഹ് അപ്പ പിന്നെ യിക്കു ദിക്കും രണ്ടീക്കും പാടെ കുറ ച്ചറക്കിയാലേ നമ്മുക്കൊരു നേരം പോക്ക് ആയും ചെയ്ത് അങ്ങനെ
ആഹ് ഒരു പൈസ ഉണ്ടാവല്ലോ
ആഹ് ആഹ് പിന്നെ
പിന്നെ നല്ല ചോറൊന്നും വേണ്ടേ
ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ആഹ് ചോറ്ണ്ടാക്കിട്ടില്ല ക
ഉം സ്പെഷ്യൽ ഒന്നും ഇല്ല
മീനൊക്കെ കിട്ടോ
ആഹ് മീന ഇറച്ചിയെല്ലാം കിട്ടും
ഉം മീനിനൊക്ക ഇപ്പ വില തോന്നൂലേ
മീൻ ഭയങ്കര പൈസ അന് അങ്ങനെ കിട്ടുന്നുണ്ടാവൂലോ അതായത്
ആഹ് അപ്പൊ ഇന്ത് പിടിക്കാൻ പോകാനൊന്നും പറ്റുംണ്ടാവൂലേ കാറ്റു മഴൊക്ക ആവുമ്പോ
ആഹ് അതെ
വെള്ള മീൻ വിക്കയ്ക്കാരം
ആഹ്
ഇവിടെ ഹസ്ബൻഡ് ഇതേ ഹസ്ബൻഡറ് ഇതേ മായിക്കങ്ങളെ മുന്നിൽ തോടാണ് മീൻ പിടുക്കാൻ പോവും തോട്ട്ക്ക് ഒക്കെ അങ്ങനെ. പിന്നെ മറ്റേ മീനണ്ടാ പറ്റും ഇക്ക് പറ്റുമോന്നില്ല ഓൾക്ക് പറ്റും അത് കുടിച്ച് കാണുവാൻ ഓട്ടം ഇല്ലാണ്ടാക്കി കൊടുക്കും. പിന്നെ ജീവനുള്ള വാങ്ങിച്ചു വളർത്തും വളർത്തുണ
ഉം
കൊയ്യുംതാക്കണ്ടേ ടാൻ കെട്ടിക്കാണ്ട്
നിങ്ങള് വീട്ടിൽ നിങ്ങള് തന്നെ ഉള്ളുആയിരിക്കും അല്ലെ ഹസ്ബൻഡും നിങ്ങളും
ആഹ് ആഹ് ഞങ്ങള് ആഹ് ഞങ്ങള് വേറെ പോന്നതാണ് വീട് വച്ചിട്ട്. കൊറോണ ടൈമിലാണ് അഞ്ച് വർഷം കഴിഞ്ഞ്. കൊറോണ ടൈമിൽ അപ്പോഴാണ് വീട് വച്ച്കൊണ്ട് പോന്നത്.
ആഹ്
എന്നാലും എന്താ പന്തലിക്ക് പന്തല് കാണോ പന്തലികക്കാനെല്ലാം.
ആഹ് അന്നല് കാണും കുട്ടികള് കാണുനന്നു ഞാൻ നോക്കലൊന്നൊന്നുമില്ല ഓൾ പിടിയലാ ഉണ്ടാവ
ആഹ് എന്താടാ?
ഒരാടാ ഹോട്ടലും കൂൾബാറും രണ്ടും കുടി-
അപ്പ രാത്രി വെരൂലേ?
ഇല്ല ഒപായ്-
എങ്ങനെ
ജേഷം ദൂര അയ്നകൊണ്ടായ് ഷകെല്ലാവരും.
ആഹ് ആഹ് കുട്ട്യേളെങ്ങനെ പോവും ഉം വീട്ട്ന്ന് ഫോണിലോ?
ആഹ് ഓര് ഫോണ്ക്കണ്ടെ ഉം ഉം
ആഹ് ഇന്നലെ ഇണ്ടായി ഞാൻ ഹസ്ബൻഡ് ഇതേ മാതിരി
ആഹ് ഇന്നലൊക്കഴിഞ്ഞില്ലെ
ആഹ് ഇന്നലെ അത് കഴിഞ്ഞു ഇഞ്ണ്ട് ഇഞ്ഞീ-
ആഹ് ഇനി മൂന്നിന് മാറ്റാൻ തോന്നിയ
എങ്ങെനെ?
മൂന്നിനോ ഒന്നിനാറ്റല്ല ഇനിള്ള മൂന്നിനാളി
ഇവല കളിയോ ബ്രസീൽന്റോ.
അത് കയ്ഞ്ഞിലെ
അത് ജെയ്ച്ചു ഓല് ഇഞ്ഞി ഇഞ്ഞിണ്ടാവോലൊ ഫൈനൽ ജെയ്ച്ചോല് ജെയ്ച്ചോല് ഇഞ്ഞി ഇങ്ങനെ ഇങ്ങനെ ഇണ്ടാവും, നാളെ മറ്റന്നാളൊക്കെണ്ടാവും ഓരോട്ടീമാണ്. ഉണ്ടല്ലോ ഓരോ ദിവസം ഓരോ ട്ടീമായിട്ടാണ്. കളിയെന്നും ന്നടക്ക്‌ണ് ണ്ട് ഞമ്മക്ക് ഓരോരുത്തര് ഓരോ പാർട്ടിതന്നേ- ത് ഓരോ ട്ടീമാണ് ബ്രസീൽ അർജന്റീ- ഏ ഇസ് ഇത് ന്നൊക്കാനും കാണ്ടേ ഇപ്പൊക്കയ് അറിവായി അയ്ന പറ്റിയൊന്നും അറിയില്ല.
അല ഉം
ഉം പ്ന്നലെ ഇന്ന്ട്ട് രാത്രി പോയ്റ്റ് പൈഞ്ഞാ പത്തരക്ക് പോയ്റ്റ് പയ്നൊന്നേ അല്ല പന്ത്രണ്ടേരയ്ക്കാണ് കയ്യാ
ഉം
ജെയ്ച്ചു ന്നർഞ് അപ്പോ ന്നാലിസ എത്രീസാ കഴിഞ്ഞ ഇഞ്ഞി അട്ത്തത് ഇണ്ടാവെയ്ക്കാരം. അതേ മായ്ക്ക് മറ്റേദൂണ്ട്.
ഉം
പിനെ
വേറൊന്നും ഇല്ല എന്നാ ഓക്കെ വേറെ കോള് വെരുന്നുണ്ട്. ഇല്ല യില്ല വേറെ കോളാത്യേ വെരുന്നുണ്ട് ന്നാ ഓക്കെ